ഹലോ ഹായ് പ്രിൻസി എന്തൊക്കെണ് വിശേഷം
സുഖായിട്ടിരിക്കുന്നു
ആ എന്താ ഇന്ന് എന്താ പരിപാടി
പരിപാടി ചുമ്മാതിരിക്കുന്നു
ആണോ നിങ്ങക്ക് മഴയില്ലല്ലേ ഞങ്ങക്കിവിടെ ഭയങ്കര മഴയാ ആ ആണോ വൈയ്യുന്നേരം പുറത്തൊന്നും പോണില്ല
വൈന്നേരമായിട്ട് പുറത്തു പോകാനെ വേറൊരാള് വരുന്നു പറഞ്ഞ വരുന്നില്ലന്ന് പറഞ്ഞ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ നിക്കുന്നു
നിൽക്കുന്നേ ആ ചായക്കടിയക്ക എണ്ടാക്കാക്കിയ
അങ്ങനൊന്നും ഇല്ല ചായ കുടിച്ചു
ഇവിടെ ചക്കപ്പൊരി
ആ അത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ആദ്യമായിട്ട് എല്ലാരും നമ്മക്ക് വാഴയ് ഏത്ത യ്യ്ക്ക അല്ലെ വെക്കുന്നെ പഴം വെക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞ ദെവസം ഞാൻ കണ്ട് അതുപോലെ ചക്കക്കി ഉണ്ടാക്കി ആ ചക്ക പൊരിക്കുന്നത് ആ
ള് യൂട്യൂബിൽ കണ്ടതാ പിന്ന ഇവിട അമ്മിച്ചി ഇണ്ടാക്കു മം പിന്നെ ഇടക്കിടക്ക് ചക്ക ഞങ്ങൾ വാങ്ങു ഞങ്ങക്ക് കിട്ടാനായിട്ട് ഇതില്ല അപ്പൊ ഇങ്ങനെ പൈസ കൊടുത്ത് വേങ്ങിക്കും അപ്പൊ ഞങ്ങള് ചക്ക പൊരി ഉണ്ടാക്കും
അ നമ്മള് സാധാ ഇത് ഉണ്ടാക്കുന്ന പോലെ തന്നെയണോ ഉണ്ടാ ണ്ടാ തന്നെ ബോഡിടാണോ മൈതേൽ കലക്കും പിന്ന കുറച്ചൂടി അരിപ്പൊടി ഇടും കൃസ്പി ആയി ഇരിക്കാൻ വേണ്ടിട്ടാ മൊട്ട മൊട്ട ചേർക്കുവോ ങ്ങള് അതിന്റെ ചൊവ്വ ഇഷ്ടോല്ല
ങ്ങന മുട്ടറക്കാറില്ല
മഹ് മുട്ടചേർ ചേലരൊക്കെ മുട്ട ചേർക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേ ആ മധുരം ചേർക്കും മ്മഹ് നിങ്ങൾ ചേർക്കില്ലേ ഏഹ് ഇല്ലേ ആഹ് ആഹ് അതാണ് ആ ആഹ അതുകൊണ്ട് അങ്ങനെ ഇടാറില്ല പിന്നെ കല്യാണം കഴിച്ചതാണോ അതെ എത്ര കുട്ടികളുണ്ടോ ഒരാൾ എനിക്കും ഒരാള എത്ര വയസ്സുണ്ട് ആ ഇപ്പൊ ആറാം ക്ലാസ് പഠിക്കണ്
ആ എന്റെ ചെറിയ മോളനി എ ഒ യൊ
ഒരു വയസ ഒന്ന കളി രണ്ട വയസാവണേ ഉള്ളു ശരി അതെ എവിടെ നാട് നാട് പത്തനട്ട പത്തനംതിട്ട അല്ലെ ആ പത്തനംതിട്ട ഞങ്ങക്കൊരു ബന്ധുണ്ട് പത്തനംതിട്ട എവിടെന്ന എനിക്കറിയില്ലട്ടാ എന്റെ അമ്മ അമ്മ വീട്ടുകാരാ പണ്ടെപ്പോഴോ ചെറുപ്പത്തില് വന്നട്ടുണ്ട്
ഈ നിങ്ങ അവിടെ എന്താ സ്പെഷ്യൽ ഫുഡൊക്കെ നിങ്ങളടെ നാടിന്റെ എന്താ ഫുഡ് പ്രത്യേകത ഫുഡ് എന്താ
ത്തു അങ്ങനൊന്നുമില്ല
ആയില്ല ആഹാ അറിയില്ല ലെ ആ ഞങ്ങക്ക് ഇവിടെ പച്ചിസ് ചെയ്തള്ള പ്പൊ ഇങ്ങനെ ബിൻ വിന്താലു പോട്ടിക്കറി അങ്ങനെ അതാണ് ഞങ്ങടെ മെയിൻ ഫുഡ് ഞങ്ങക്ക്ന്തെലും പരിപാടിയൊക്കെ വരുമ്പോ എല്ലാ വീട്ളും ഇതൊക്കെ ആയിരിക്കും ആ
ആ നാട്ട് തന്നെുണ്ട്
ആണോ നാട്ടിൽ തന്നെ എന്താ എന്ത് വർക്കം
നാട്ടിൽ തന്നെ അ ജോലിയ
നാട്ടിൽ തന്നെയള്ള ജോലിയ ആ ഏഹ് ഇയാള് പറഞ്ഞ
ദുമ്പയാളെ വിളിക്കന്ന് പറഞ്ഞില്ലേ അൊണ്ട വേറെൊരാളെ വിളിച്ചായിരുന്നു അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക.
ആട അടാ ആഹ ഹ. അല്ല ഇത് കൂടാ വേറെ വർക്കുണ്ടോ. വേറെ വർ എന്തെങ്കിലും ചെയ്തിരുന്നോ മുമ്പ് ഒന്നുമല്ല ഹൗസ് വൈഫ ആണ് ആ ഓക്കേ ആ ഞാനിപ്പ മോള് ആയ
തഴെ പിന്നെ വർക്കിന് പോവാറില്ല ഇയാൾക്കൊരു മൂന്ന് വയ വരെ വീട്ടിലണ്ടാവും ജോലിക്ക് പോയിക്കൊണ്ട് നിർത്തി ഇയാൾ അങ്കൻവാടിൊക്കെ പോവാൻ തുടങ്ങുമ്പോ വേണം ജോലിക്ക് പോവാനായിട്ട്.
കൂടുതൽ.
അതെ അതെ രണ്ടു പേർക്ക് ജോലി ജീവിക്കാൻ പറ്റല്ലി
ഇപ്പ അവർ സ്വന്തം പറർും. സ്വന്തമായിട്ട് ചെയ്യുന്നത കൊണ്ട് സ്വന്തം വർക്ക കരാർ വർക്ക ആയ കൊണ്ട് അവർക്ക് ഇതുണ്ട് ലാഭംണ്ട് അല്ലാതെ അവർക്ക് പോകുമ്പോ മഴ സമയത്ത് നമുക്ക് അതും പറ്റില്ലല്ലോ അത ഈ മഴ വന്നുള്ളരു പ്രശ്നം ആഹ അവിടെ
എവിടെ വീട്ടിലക്കപ്പ ഹസ്ബൻഡട്ട നി ഒറ്റ തിലബഡ അവ മൂന്ന മക്കള്. അല്ല രണ്ട് വെണ്ണൂരാണ് പക്ഷെ ഇവിടെ ഞ ഞ ഒരാള് മാത്ര എത്രൊളുപ്പം.
ആണല്ലേ അതായത്. കല്യാണം കഴിച്ചു പോ ഒരാൾ കല്യാണം കഴിക്കാനണ്ടോ
ആഹ് അല്ലല്ല ആ അവരോട് വള്ളണം കഴ അയാള് വേറൊരു താമസവാ
ഞങ്ങ രണ്ട് പെണ്ണ് ഒരാണ് മൂത്ത തന്റെ ചേട്ടൻ അവനൊരു കുട്ടി ത്തിണ്ട് പിന്നെ നടുക്കത്ത ഞാൻ വേളൽ തനിയെത്തി ഞാൻ മൂന്നരം കളരാം കഴിഞ്ഞതാ തേന
വേറെ എല്ലാും റെസിപ്പി ഉണ്ടാക്കാൻ അറിയാവോ
ആ എനിക്കും ഒരു ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ അമ്മ നന്നട്ട് ഫുഡ്
എന്ത് ഫുഡ് ഉണ്ടാക്കുന്നെ
എനിക്കിഷ്ടം അ ചെറിയ പരിപാടിയൊക്കെന്ന് ഞാൻ തന്നെ വെണ്ടത് എല്ലാം ഉണ്ടാക്കും കേട്ട ഒരുരിതപ്പെട്ട എല്ലാം ഉണ്ടാക്കും ബിരിയാണി ഉണ്ടാക്കും നെയ്ച്ചോറ് ആ പിന്നെ ആ ഒരുധപ്പെട്ടല്ല ബീഫ് ചിക്കൻ ആ നെയച്ചോർടക്കെ സിംപിളാ നമ്മള് ആ അടിക യുള്ള പാത്രം എടുക്കണം. ഏ പിന്നെ നമ്മള് അരി ഇപ്പൊ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആ ഞാൻ ജീരകശാല എടുക്കുന്നത് എനിക്ക് നീളമുള്ള അരി ഇഷ്ടില്ല ചെറിയ അരി ഇഷ്ടം ആഹ് അപ്പൊ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അതാണ് കണക്ക് എന്നിട്ട് നമ്മള് വെള്ളം അ അതായത് ചെ ഇത് ബെ എന്തിലാണ്ടാക്ക്ന്നെ ആ
ആ ബിരിയാണി പോട്ട്ണ്ടെ ബിരിയാണി പോട്ട് വെക്ക ആ അയ്ല് നെയ്യും ഓയിലും കൂടെ മിക്സെയ്തൊയ്ക്ക ആ ന്നട്ട് നമ്മടേ ഹോ ഹോൾ സ്പൈസസെല്ലാം ഇട്ക അതെല്ലാം ഒന്ന് എ ഇതായി വര്മ്പത്തേനും അല്ല വയറ്റത്തൊന്നും ഇല്ലാ അല്ലാതങ്ങ് ഇടത്തേ ഒള്ളൂ എല്ലാം അല്ലാത്തത് കറ്കപ്പട്ട അങ്ങന്ള്ള സാനങ്ങളാന്നെ ഏലക്ക കറുകപ്പട്ട അങ്ങനെള്ള സാധങ്ങള് ഇട്ന്ന കാര്യ വെള്ളത്തില്ട്ന്ന കാര്യ പറ്ഞ്ഞെ ആ അതിട്ടിട്ട് വ
ട്ട്ട്ട് അതൊന്ന് കരിയാം പാടില്ല അതിന് മുന്നേ ഈ പറഞ്ഞ വെള്ളം അളവിനൻസ് സ്ച്ചുള്ള വെള്ളാെഴിക്ക വെള്ളാെഴിച്ചിട്ട് ഈ വെള്ളം ചു ചൂടാവുന്ന സമയം കൊണ്ട് നമ്മൾ അരി കഴുകി കി വെച്ചാ മതി നേരത്തെ കഴുകി വെച്ചാൽ ഇതന്ന് നുറുന്ന്വായി പോവും ആ. അപ്പൊ വെള്ളം തിളച്ചു കഴിയുമ്പോ അതിനു മുമ്പ് ച ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം അത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാ. അത് കഴിഞ്ഞിട്ട് ഈ അരി ഏ വാരി ഇതിലിട്ടിട്ട് നമ്മൾ അടച്ചു വെക്കുക. ഇടക്കിടക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം ഈ വെള്ളം വറ്റണേന് അനുസരിച്ച്
ഉം ഉം
ആ ചിലവരിങ്ങനെ സവാളയൊക്കെ വറുത്തിടും അതെ അതെ ആ ഊറ്റണ്ടാ ഇത് തനിയെ വറ്റും വെള്ളം വറ്റണേ അനുസരിച്ച് അരി ചോറായിട്ട് വെന്ത് വരും. അങ്ങനെയാ എന്റെ അമ്മ വെക്കണ കണ്ട് ഞാൻ പഠിച്ചതാ. അമ്മക്ക് അടുപ്പിലോ
ഉം ഉം ഉം ഉം. ആ ഞാൻ ആദ്യം ഇപ്പാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കും യൂട്യൂബൊക്കെ കണ്ട് ആദ്യമായിട്ട ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും പക്ഷെ യൊ ഹ് ബിരിയാണി ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാ. അപ്പം ശരിയായി കുഴപ്പമില്ല യൂട്യൂബ് കണ്ട് കുക്കറിൽ വച്ചേക്കും.
ക്കർ ബിരിയാണി അത് നല്ല എളുപ്പ ആ ശരി നമുക്ക് പെട്ടെന്ന് പക്ഷെ നല്ല ടേസ്റ്റുആണ് അങ്ങനെ വെക്കുമ്പോ ഈ കുക്കർ ബിരിയാണി മറ്റേ മഡ്ര ബിരിയാണിന്ന് പറയണെ അവിടെ തെ അങ്ങനെ
അത് മദ്രാസിലെ ഫേമസ് ബിരിയാണിയാ കുക്കറിലാണവർ ബിരിയാണിവെക്കുന്നെ ആ അതെ അതെ ആ മദ്രാസ് ബിരിയാണി അത് മറ്റേ കുക്കർ വേണം ആ വല്യ കുക്കറോ അഞ്ചു ലിറ്ററിന്റെ കുക്കർ നമ്മടെ സാധാ ആ അത് തന്നെ അതല്ലടാ സാധാ നമ്മള് ലോക്ക് ചെയ്യുന്ന കുക്കർ ഇല്ലേ ഡബിൾ ലോക്കുള്ള കുക്കർ
ലെ അതിൽ അതാരിക്കും എളുപ്പം തോന്നാണ്
ആ പക്ഷെ ഇതു കുഴപ്പമില്ല നമ്മൾ ഇന്ന് ആവിശ്യത്തിന് വെച്ച വെള്ളം വേണം അവര് വെള്ളം വറ്റുന്നതിന് മുമ്പ് ഈ എന്താ എറച്ചിയുടെയൊക്കെ ചിക്കന്റെയൊക്കെ വെള്ളവേ ഒരുമാരി വറ്റുന്നതിന് മു നമ്മൾ അരിയിട്ട് അതിനത്ത് ആ ആ ഗ്ലാസ് എത്ര അരി ന്ന് വെച്ചാൽ അത്രയും ക്ലാസ് അരി വെള്ളോം ഒഴിക്കും ക്യ നമ്മൾ എത്ര ക്ലാസ് അരി ഇ ട്ടെന്ന് വച്ചാ അത്രെയും ക്ലാസ് വെള്ളം ഒഴിച്ച് വച്ചാൽ ഒരു കൊഴപ്പവും ഉണ്ടാവത്തില്ല. അടി അങ്ങനെ പറ്റത്തില്ല ചുസ്റ്റ് ആ ഒറ്റ വിസിൽ മതി. ഒറ്റ വിസ്ൽ വന്നിട്ട് ഒറ്റ വിസില് വന്നാൽ കുഴപ്പവല്ല പിന്നെഅ ഒറ്റ ദിവസം ഇറക്കി വെച്ച് പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പത്തി ഇരുപത് മിനിറ്റ് കഴിയുമ്പോ അത് താത്ത് വെച്ച് കഴിഞ്ഞിട്ട് എന്തുവാ
ഹലോ.
ആഹ് അത് കഴിഞ്ഞിട്ടേയ് നമ്മളാണെങ്കി എന്തുവാ ഈ വൈവ് വറുത്ത വെച്ചത്ത് ഇ സാധനങ്ങളൊക്കെ പറി
ഇട്ടാ അതെ കശുവണ്ടി മുന്തിരി
ആഹ് അന്നിട്ട് പിന്നെ അമ്മള് അന്നൂ അടച്ചുനോക്ക ചെയ്യുന്ന പോലെ ചെയ്ത് വെ കിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് പിന്ന കൊറച്ച് കയിഞ്ഞ് നമ്മള് എടുത്താതി
ഓ ആ അപ്പൊ കൊള്ളാം ഇത് കുട്ടി ആ
ചിക്കന്റെ വെള്ളം നമ്മള് കള ഒത്തിരി കളയുന്നതിന് മുമ്പ് നമ്മൾ അരിയണം.
ആണല്ലേ വെള്ളത്തി വെള്ളത്തിലോട് കൂടി തന്നെ ഇടണം, ആണല്ലേ ആ ഞാങ്ങളൊരു തവണ വെച്ചിട്ട് ഇതിൽ അടക്കിപിടിച്ചു അതുകൊണ്ട് പി അപ്പ അമ്മ പറഞ് മറ്റേ കുക്കറിൽ വോക്കുമ്പോഴായിരിക്കും കറക്റ്റ് ആയിട്ട് വര്ണത്. ചെലപ്പോ അതിന് കട്ടിയില്ലാത്തൊണ്ടാ അടി കട്ടിയില്ലാത്തൊണ്ടായിരികും.
അതേ തൊർക്കാറായി മോന് അതക്കെ വാങ്ങിച്ചു മ്മ് അല്ലല്ല ഇപ്പോണ്ടലോ ആ പോയി വാ എന്നാൽ ഇപ്പെയാണേ പത്ത് ബുക്ക് വാങ്ങിക്കി പത്ത് ബുക്ക് ഫ്രീന്നക്കേ പറത്തില്ലേ
ആ ആ ഓഫറിൽ കിട്ടും ആ സാധാരണയിപ്പം എല്ലാരും ഓൺലൈനണല്ലേ മേടിക്കുന്നത് അതാ ഞാൻ ചോ
ഓൺലൈന ഓൺലൈനൊന്നും വാങ്ങിച്ചില്ല
ഇല്ല പോയി വാങ്ങി
മ്മ്
ആഹാ ഇ ഇപ്പൊ ഇനി ഒ ഒന്നാ ക്ലാസ്സിലോട്ടാ
ഇല്ല ആറാ ക്ലാസിൽ
അല്ല ആറിലാ പഠിക്കന്നേ ഞാൻ ആറ് വയസ്സെന്നാ കേട്ടത് അയ്യോ ആ ആ ആ ആറ് വയസ്സ് ആറാ ക്ലാസിലാ പഠിക്കന്നേ അയ്യട എ എനിക്കേ ഒരു കോള് വരുന്നുണ്ട് ഞാൻ വിളിക്കാട്ടോ ആ ശരിശ